ല്ലേ
ആഹ കേൾക്കാം എന്തൊക്കെയാ വിശേഷങ്ങൾ ഓഓ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് മഴ പെയ്യുവാണോ അതോ വെയിലാണോ?
ഇപ്പമായൊന്നും കാണാനില്ല കൊറചെരു വെയിലിന്റെരിതുണ്ട്. കൊർ മഴ രാവിലൊന്ന് വന്ന് ആ ഏഹ് രാവിലെ മയന്ന് പെയ്തു ആഹ്
ഇവിടെ ഒന്ന് കഴിഞ്ഞു ഇപ്പ ചെറിയ വെയിലൊക്കെ ആയിട്ട് നി
ആഹ് അവിടെയും ചെറിയ വെയിലുണ്ട് മയാ ഇപ്പൊന്നമർനീനു രണ്ട് മൂന്നിസ ഏഹ്
തുണിയൊക്കെ എടുത്തിട്ടോന്ന്?
ഇല്ല ഇല്ല തുണിയൊന്നും കൈകിയില്ല കൈകാണ്ട് ഏഹ് അപ്പൊ കൈകിടണം ഓരോരോ പണികളൊക്കെണ്ട് ആ നമ്മള ഒരു ടാസ്ക് നമ്മള് ചേർന്നല്ലേ ആഹ്
ആഹ് അതന്നെ അതും വേണം ഇതും വേണം എല്ലാം
ആഹ് അതും വേണം ഇതും വേണം നമ്മുക്കൊയിവൂലെ വിളിക്കായള്ളൂ എല്ലാരയിവൂലെ നമ്മുക്കും കിട്ടുള്ളൂ
അതെ അതെ
ആഹ് പിന്നെന്താ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് രാവില ആഹാരക്കെ കഴിച്ചു അപ്പോം ചമ്മന്തിയായിരുന്നു. എല്ലാം കഴിഞ്ഞു.
കുട്ട്യളോ?
കളക്കെ ഉണ്ടോ ആഹ് ഒരാളുണ്ട് പോയി നേഴ്സറി പോണ്ണ്ട് ആള് പോയി
നഴ്സറില് ഏഹ്
ആഹ്
ഓല്ക് ഫുഡോക്കെ നമ്മള് കൊണ്ടോണോ അല്ലെങ്കിൽ അവിടുന്നു
ആഹ് ഫുഡ് ഇത് പ്രൈവറ്റ് ആണ് സ്വകാര്യ ആയതുകൊണ്ട് നമ്മള് കൊടുതു വിടണം ച്ചക്കുള്ള ഫുഡ് രാവിലെ ഇവിടുന്ന് കാപ്പി കഴിച്ചിട്ട് പോവും രാവിലത്തെ ചായടി ഇവിടെ നട ത്തിട്ട് പോകും പിന്നെ അവിടത്തേക്ക് ഉച്ചക്കുള്ള ചോറ് കൊടു
അപ്പൊ പത്തയ്ക്ക് സ്നാക്സ് അങ്ങനെന്തേണ്ടോ?
ആഹ് ഇല്ല ഇല്ല ആ സമയത്തൊക്കെ ആള് വണ്ടിയിലായിരിക്കും വണ്ടിയിലാ പോണത് ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ തന്നെ പത്തുമണി കഴിയും അവിടെ ത്തുമ്പോഴത്തേക്ക് പത്തരയൊക്കെ ആകും അപ്പൊ പിന്നെ അവര് പഠിപ്പിക്കാൻ കേർകറ്റത്തേ ഉള്ളൂ.
ആഹ് അപ്പിന്നെ ഫുഡ് കഴിചാൻ നേരല്ല ഒരെട്ടണിക്കൊക്കെ പോണാലാവുമ്പളേ അങ്ങനെക്കെ ആവുമ്പോ നമുക്കൊരു പത്തണിക്ക് എന്തെങ്കിലൊരു
ഒമ്പരേകാവുമ്പഴേ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കഴിക്കത്തുള്ളൂ
ആഹ് പിന്നെ ഉച്ചക്ക് കൊണ്ടോയന്നെണ്ടാവുള്ളു
ഉം പിന്നെ അതയ്യുമ്പോ ഒരു രണ്ടമണിയകുമ്പോ വരും രണ്ട് മണി രണ്ടരെക്ക ആവുമ്പഴത്തേക്ക് അവിടുന്ന് എറങ്ങും ഒരു മൂന്നരക്കുള്ളി ഇവിടെ എത്തും. പിന്നെ എന്തെങ്കിലും കൊടുക്കും അങ്ങനെ
ആഹ് ഞാര്ച്ച് രാവിലെ എട്ട് മണിക്ക് പോണ കുട്ടികളാണെങ്കില് ചാരിച്ചാണ്ട്‌
ആഹ് ഓ
അപ്പൊ അവിടെ ന്തേലും ഫുഡ് ഉണ്ടാവോയ്ച്ചത് ആഹ് അതെന്നെ ച്ച് നീ കൊണ്ടു പോവ്ണ്ടോയ്ച്ചത് കുട്ട്യളൊക്കെ ഇപ്പൊ രാവിലെ എട്ടണി എട്ടണി ആകുമ്പോ പോവല്ലോ കുട്ടികളൊക്കെ ബസ്സിലങ്ങനെ സ്കൂള് പ തണിക്ക് തുറക്കണെങ്കിൽ എട്ടണി ആവുമ്പത്തിന് പോവലടൊങ്ങോലോ. ആഹ് അപ്പൊ ആഹ് എല്ലോടത്തും കേറി ളെ കേറ്റി അങ്ങനെത്തുമ്പതനെ പത്തണിയാകും ചെയ്യും.
പത്ത് മണിയാവും
ഉം
ഇത് കാറാണ് കാറല്ല പോണന്ന് അപ്പം ആഹ് ബസ് പോലെല്ല അതുകൊണ്ട് ആ കെയർടേക്കറൊണ്ട് കൂട്ടത്തില് ആയേണ്ട് അവര്
ആയണ്ട്ല്ലേ ആഹ് കൊറെ കുട്ട്യളൊള്ള സ്കൂളാ
ആ ഇത് കൊറെണ്ട് ഏ ത് അമ്പത് അറുപത്ടെ ആ നേഴ്സറി എൽ കെ ജി, യു കെ ജി, പ്ലേ സ്കൂള് ഡേ കെയറ് അങ്ങനെയാ ഉം
പഠ് വായി ഇങ്ങളി പഠിപ്പിക്കലൊക്കെ ഇങ്ങള കുട്ടീനെ.
ആഹ് ഒണ്ട് ഒണ്ട് ആക്ടിവിറ്റീസാ കൂടുതലും ചെയിക്കാറൊള്ളത് എഴുതിക്കാനൊന്നും അങ്ങനെ തൊടങ്ങിട്ടില്ല ആൾനെ എഴുതിച് ട്ടൊണ്ടെങ്കിലും എഴുതിക്കാനൊന്നും തൊടങ്ങിട്ടില്ല ഉം ആക്ടിവിറ്റീസാ കൂടുതൽ പിടിക്കും പിടിക്കും കുത്തി വരക്കത്തേ ഉള്ളൂ. കുത്തിവര അങ്ങനെയൊക്കെ വന്ന്ട്ടുള്ളൂ.
ഇവിടപ്പ അങ്കലാടി അങ്കലാടി പോയോണ്ട്ന്നെ ഇപ്പൊ കളറൊക്കെ ട്ടി അങ്കലാടിന്ന് ചൊമരന്നായിറ്റ് ബരക്കാ പണി. ഇപ്പൊ അംഗലവാടിലുണ്ട് കുട്ട്യേക്ക് ഏ ചി ചിത്ര വര ചിത്രം കളറൊട്ക്കല പണിക്കെ കുട്ട്യേൾക്കുണ്ടങ്കലവാടീല്. പണ്ടവുന്നില്ലേനി പണ്ടമ്മള് പോയി കുത്തിർക്കാ ബയ്കുന്നേരം ഉപ്പുമ്മാവാങ്ങി പോരാ. ആഹ് ഇപ്പ അങ്ങനല്ല ഇപ്പോ കുട്ടിളെ പഠിപ്പിക്കനൊക്കെണ്ട്. അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്ക്ണ്ട്.
ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട് അത്യാവശ്യൊരു എൽ കെ ജി ക് കിട്ടണ്ട ഇതക്ക അവിടെ കിട്ടും.
ആഹ് എയ്ത്ത് ഞമ്മള് എയ്തി പഠിപ്പിക്കണ അത് ടീച്ചർമാർക്ക് ഓരോ കുട്ടീളെ എയ്തി ഇങ്ങനെ പഠിപ്പിക്കായൂലല്ലോ.
ആഹ്
അപം ഞമ്മള് കയ്യിണെ ഞമ്മളോട് ശ്രമിക്കാന് ഈ എയ്ത്ണെ കാര്യം. ആഹ് അല്ലാത്തൊക്കെ ടീച്ചർമാരവ്ടുന്ന് പാട്ടും തൊക്കെ ഓര് പറഞ്ഞൊടുക്കു ഓരോ കുട്ടീനേം ഇങ്ങനെ എയ്ത്ത് പഠിപ്പിക്കാ ടീച്ചർമാർക്ക് കയ്യൂലല്ലോ അപ്പൊ ത് മ മറ്റേ കുട്ടിള അടെ തല്ലൂടു ഒക്കെ ഉണ്ടാവുല്ലോ ചെറിയ മക്കളു അല്ലേ അപ്പൊ അമ്മമാരോടെ എല്ലാരോടും പർഞ്ഞ്ക്കണ് കുട്ട്യേളെ കയ്യ് പുടിച്ച് ഇങ്ങള് ഞമ്മള് തന്നെ ശ്രമിക്ക. ഏയ് ഞങ്ങള് ടീച്ചർമാര് പറയു ഇങ്ങള് എഴുതി കൊട്ത്ത് വിടണ്ട കുട്ടിളോട് എയ്തിപ്പി ഞമ്മള് വേം തീർന്നോളും വേം പണി ചെ ചാണ്ട് വേം ഞമ്മളടണ്ട് എയ്തു. അപ്പൊ ടീച്ചറ് പറയൊ അങ്ങനെ എയ്തിപ്പിക്കണ്ട കുട്ടിനോട് കൈ പുടിച്ച് സാവധാന എനിപ്പിച്ചാതീന്ന്
ഉം
പെന്ന് പുടിക്കണ്ടിയൊക്കെ അറിയാനാണത്. അമ്മക്ക്പ്പൊ പെൺ ആഹ് എൻ കെ ജി ലൊക്കെ ചേർതുമ്പോ പിന്നെ കുട്ടിള് സ്വന്തം പെന്ന് പുടിക്കണല്ലോ.
ആഹ് ആഹ് ആഹ്
ആ അപ്പൊ അയിനൊക്കൊരു സംവിധാനണത് അല്ല അതുകൊണ്ട് അങ്ങനെയൊരു സുഖാണ് കുട്ട്യ ൾക്ക്
പിന്നെ കളിക്കാനും അവർടെ പ്രായത്തിലുള്ള കുറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ വീട്ടില് നമ്മള് പിടിച്ചിരുത്തുന്ന പോലെയല്ലല്ലോ പൊറത്ത് പോമ്പോ
ആഹ് അങ്കലാടിലന്നെ കൊറെ കളിക്കോപ്പുകള്ണ്ട് പിന്നെ ഊഞ്ഞാലൊണ്ട് അമ്മള് കീനൊണ്ട് അങ്ങൻത്തതൊക്ക അംഗലവാടിലന്നെ ഇപ്പൊ െ
അടിയും വഴക്കും ഒണ്ടാക്ക്ന്ന കുട്ട്യോളാകുമ്പോഴാണ് പ്രശ്നം.
ആഹ് പ്രശ്നൊണ്ടാക്ക ഇന്നലെ പ്പൊര് കുട്ടി കുട്ടീനെ കടിച്ചാണ്ട് കയ്യ് മുറിയി അതായ് ചാ കടിച്ചേല് പേട്ച്ച്ക്ക്ണ് ന്ന തോന്ന്ണെ അയിന്റെ കയ്യ് ന്ന് ഇപ്പ നല്ല പനിം.
ിക്ക
അങ്ങനെ പനിച്ചതാ എനിക്ക് തോന്നണത് നല്ലോംമുറിയയിന് കയ്യന്ന് കടിച്ചണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചാ അനക്ക് ടീച്ചറോട് പറഞ്ഞൂടേ ചോദിച്ചാ അപ്പ ടീച്ചറോട് ഞാൻ പറഞ്ഞോള അപ്പ ടീച്ചറ് നമ്മക്ക് ഓനടിക്കണംന്ന് പറഞ്ഞിക്ക്ണ് ന്ന് പർ ഞ്ഞ് ആ ഓക്കൊ ര്യസമാധാനമാക്കി കൊടുത്ത് ആഹ് ചെറിയ മക്കളല്ലെഓരെപ്പം ഓർക്കൊന്നും പറയാൻ ബജ ജ അപ്പൊ ഞാൻ പിന്നെ ടീച്ചറോട് പറഞ്ഞു ങ്ങ ളൊന്ന്ശ്രദ്ധിക്ക ണ്ടികുട്ടികളിങ്ങനെ പഠിക്കണക്കൊന്ന്
ആഹ എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും ചിലപ്പോ നമ്മുടെ കണ്ണ് തെറ്റുന്ന രീതിക്ക് അപ്പൊ അവരെന്തെങ്കിലും ചെയ്യാൻ പോകുമ്പം
ആങ്ങളടെ അമായിൻ്റെ ഒരു കുട്ടി ഉണ്ട് ഇനി ആ ഞങ്ങളൊരമ്മായിൻ്റൊരു കുട്ടിണ്ടായിനി ഓന് ഒരു രണ്ടാം ക്ലാസിൽ പടിച്ച് ണന്ന് കുട്ടികൾ അങ്ങോട്ട് പെൻസിലോണ്ട് കുത്തി എടാ കുത്തികളിച്ചയിന് ഓൻ്റെ കണ്ണ് കുത്തി ആഹ ഇങ്ങട് പിന്നെ ആ കണ്ണ് ഇ തരല്ല ഇപ്പളും ആ കണ്ണ് ശരിയല്ല ഇപ്പോളും അങ്ങനെ ക ഒരു കണ്ണ് കാണൂ ഒരു കണ്ണ് കാണൂല ഓനും കല്യാണക്കെ കയിച്ച് മൂന്ന് കുട്ടികളൊക്കെ ആയി ഒക്കെ ആയിന്
ഓ അത് ഞങ്ങടെ വീടിന്റെ അപ്പുറവും ഉണ്ടായിരുന്ന് എന്റെ വീട്ടിൽ തന് ന്നെ ഒരു ഒരു വട്ടം അംഗൻവാടിയില് എന്റെ ഇത്താടെ കൊച്ചിനെ ആക്കി ആക്കിയിട്ട് ടീച്ചർന്ന് പൂട്ടിയിട്ട് പോയി നോക്കാണ്ട് പൂട്ടിട്ട് ട്ട് പോയി കുഞ്ഞ അവിടെ കടന്ന് ജനൽ കുഞ്ഞിച്ചിരി അത്യാവശ്യം അവന് അഞ്ചു വയസ്സ ആവുന്ന ഉള്ളെങ്കിൽ പോലും അവന് ഇച്ചിരി ആളൊക്കെയുണ്ട് അവനത് എല്ലാ കിടന്ന് ബഹളം ഉണ്ടാക്കി അങ്ങനെ പിന്നെ ടീച്ചർ പിന്നെ തിരിച്ചിറങ്ങി വന്ന് ഞങ്ങടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കുഞ്ഞിനെ ഇത്രയും സമയായിട്ട് കാണാത്തതൊണ്ട്- വിളിക്കാൻ പോയപ്പോ അവൻ ജനലിൽ കൂടെ കിടന്ന് വിളിച്ചു കൂവുന്നു
ആഹ
അങ്ങനെ പിന്നെ പെട്ടെന്ന് ടീച്ചറിനെ വിളിച്ചു അപ്പ അത്ര പോലും ശ്രദ്ധയില്ലാത്ത ചില ആൾക്കാരുണ്ട്
ആഹ അങ്ങനത്തെ ആൾക്കാരുണ്ടേ അപ്പൊ ഈ ടീച്ചർ അറിഞ്ഞീല്ലേ കുട്ടിഅയ്ൻ്റുള്ളിൽ
അത് അവര് ഓർത്തില്ലെന്നോ എന്തോ പറഞ്ഞു നമ്മളത് പരാതി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് പോകേണ്ടതാണ് പിന്നെ നമ്മള് ഞങ്ങളെ വരെ പഠിപ്പിച്ചാണ് ടീച്ചർ
അല്ല നമ്മളൊരു അങ്കലവാടി പൂട്ടുമ്പോ അരി ഉണ്ടോ ഒക്കെ നോക്കല്ലേ പൂട്ട
പിന്നല്ലാതെ അത് ഇപ്പൊ ടീ ക്ച്ചറിന് കൊറെ എന്താ റയറീൽസ് ചെയ്യൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാ തില് ഇതായി പോയപ്പോ പിന്നെ അവര അങ്ങനെയൊക്കെ ചെയ്തു
ഉം
ആ അയി നെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ആരോടും ആരോടെങ്കിലും പറഞ്ഞ ഇവറെ പണി പോകുന്ന കേസാണല്ലോ ഒരു പിന്നെ നമ്മള് എന്നെയൊക്കെ പഠിപ്പിച്ചാളാണ് ടീച്ചർ
ഉ അ അതങ്ങനെ ഇവടെ ഞങ്ങളെ നാട്ടിൽ അങ്ങനെ ലാ ഒരു കുട്ടിനെ ഒരു കുട്ടി കാട്ടിട്ട് അൽപ്പറം എന്ത് ചെയ അയിെ സ്റ്റോർറൂം ഇട്ടാണ് പൂട്ടിയാല ന്നിട്ട് എഈ വൈകുന്നേരം ഇതിനെ കൊണ്ടു പൊന്നപ്പോ അതിൻ്റെ ഉമ്മച്ചി എന്ധൻ്റെ മുഖം പാടൊരിയാ തി എന്താണ് ൻ്റെ മുഖത്ത് പറ്റിയൊക്കെ ചോദിച്ചിഞാൻ മുഖമൊക്കെ വീർത്ത് ഉറങ്ങി നീച്ചതണോ ചോയിച്ച് അയിന് എന്നമേൽ എന്നെ ടീച്ചർ റൂമിലിട്ട് പൂട്ടിയിട്ട് ഇനിയാ ഇവിടെ നളോഴചീ ഇനിയാനോല് കുട്ടി ഇങ്ങോട്ട് പിന്നെ ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞി അത് വേറെ എന്നെ കാട്ടിട്ട് അങ്ങനെ ആക്കിയതാണെന്ന് പറഞ്ഞര് ടെ ങ്ങടെ ടീച്ചറെ ജോലി പോയി
ആ
കളഞ്ഞു അത് ഓല് കേസ് കൊടുത്ത്
മ നമ്മള അതിനൊന്ന പോല്ലേ നമ്മളെ കൂടെ പഠിപ്പിച്ച ടീച്ചറാണല്ലോ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കെ പറ്റ ന്നല്ലോന്ന് പറഞ്ഞാ ആരെ അറിയിച്ച പോലും ഇല്ല
ഉം അങ്ങോട്ട് അങ്ങനെ പിന്നെ ടീച്ചാ ടീച്ചറ പേല ഒരു കേസ് എടുത്ത് അങ്ങനെ ആ കുട്ടീടെ മോറൊക്കെ നൊളച്ച് നൊളച്ച് ആകണ്ട് ചീർത്തി
ഓഹോ ഹൊ
അപ്പൊ അതിനത്ര കരഞ്ഞിണ്ട അതേ കുട്ട്യേ
പിന്നെ അല്ലാതെ ആ
ആ ചെറിയ മക്കളും അല്ലേ നാല വയസൊക്കെ ആയ കുട്ടിയാണ് കല് ആഹ് അപ്പൊ കൊറെ കരഞ്ഞ് അ സ്റ്റോറ് ആഹ് കുഞ്ഞുങ്ങളല്ലേ മൂത്രയിച്ചിന് സ്റ്റോറൂമിലൊക്കെ മൂത്രഴച്ചൊക്കെ ചെയ്ത്ണിറിയ
ആഹ് ഹ ഹാ
അങ്ങനെക്കെ ചെയ്ത്ക്ക്ണർഞ്ഞേ നാളെ ഒരു ദൂരതള്ള ടീച്ചർ ആല്ലേ നമ്മള് കൊറച്ചയിഞ്ഞാൽ വിടുലേ ഇപ്പൊ അങ്ങനെ വിക്രസ് ഇണ്ടെങ്കിലും കൊറ
അത് നമുക്ക് സത്യം പറഞ്ഞ വിശ്വസിിച്ചച്ച് എവിടയും വിടാൻ പോലും പറ്റൂല ഓരോ വാർ ത്തകളല്ലേ കാണുന്നേ
ആഹ്
കുഞ്ഞുങ്ങള് തമ്മിലുള്ള വഴക്ക് തന്നെ കണ്ടില്ലായിര്ന്നോ അടിയും ബ ളോവും ടീച്ചറെട്ത്ത് കുഞ്ഞിനെ എറിയ്ന്ന് ഇതൊക്കെ കാണുമ്പോ നമുക്ക് വീട്ടിൽ തന്നെ നിർ ത്താ തൊന്ന് പക്ഷെ പിന്നെ അവര്ടെ പിന്നെ അവര്ടെ പഠനം നോക്കി നമ്മള് വിടും അത്രേ ഒള്ളൂ
ആഹ് നമ്മളെ പഠനം ഓലെ പഠന മിസ്റ്റേക്ക് ആകും ചെയര്തച്ച നമ്മള് പിന്നെ പറഞ്ഞേക്ക്ണ ഒരു വിശ്വാസം
അതെ
അതനെയള്ളു അല്ലെങ്കിൽ നമ്മുക്കൊരു എടങ്ങെറക്കര അങ്ങനെ കു കുഞ്ഞുങ്ങൾ പോയല് പിന്നെന്താന്നാ ശരി ന്നാ ശെരി ഓക്കെ ട്ടോ
ആഹ്
അഹ്